ആ എന്നാ ഒണ്ടടാ ആ ഞാനിങ്ങനെ ഒരോര പണിയാര്ന്നു എന്നാ എട്ക്കുവാ
വെറുതെ അങ്ങനെ ഇരിക്ക്ന്ന്
ആണോ കഴിച്ചോ
ഇല്ല ഇല്ല ഇനി തന്നെ കഴിക്കാൻ പോന്ന്
എന്താ ഇന്ന് സ്പെഷ്യല് വീട്ടില്
വീട്ടില് ഇപ്പൊ ഞാനൊര് സ്ഥലത്ത് പോയിട്ട് വന്നേ ഒള്ളു അപ്പം അവട്ന്ന് വെരാമ്പം ആ മീൻ വാങ്ങിച്ചോണ്ട് വന്ന് ചോറും മീൻകറിയും പിന്നെ അവിയല് ഇതാണ് ഇന്നത്തെ ഭക്ഷണം
ഇന്ന് കുശാലാണല്ലോ എന്തോ മീനാ കിട്ടിയേ
അതാ അതാ ഞാൻ ചാള എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ആാ മീനേ അതുകൊണ്ടാ അതാ വാങ്ങിച്ചൊണ്ട് വന്നോ
ആാ ഇവടെ ചാളക്ക് ഞങ്ങടെ ഇവടെ മത്തിന്നാ പറയ്ന്നേ
ആണോ ഓ
നിങ്ങടെ അവടെക്കെ ചാളാന്നല്ലേ ആാ ഞ ആാ ഞങ്ങള് ഇവടെ മത്തി മത്തിയെന്നാ പറയ്ന്നേ ഇയ്യോ എന്നാ ടേസ്റ്റ് അല്ലേ വറ്ത്തൊക്കെ കഴിഞ്ഞാ സൂപ്പറാ എനിക്കും ഭയങ്കര ഇഷ്ടാ അവ അവടെ വല്ല്യായ മീന്കളോണ്ടല്ലോ ഇങ്ങനെ അവടെ അതിന് എന്താ പറേയും ഇവടെ കഷണം മീൻ ഒക്കെ ഒണ്ടല്ലോ
മനാസില്ലായില്ലടാ കഷ്ണംം മീനേ
ആാ കഷ്ണം മീനി വല്ല്യായ മീനുകളില്ലേ ഇങ്ങനെ കഷ്ണം പോലിരിക്കന്നേ നമ്മടെ മുള്ളില്ലാത്ത മീൻ പീസ് പീസ് ആക്കി തെരത്തില്ലേ ആാ അതിന് ഇവടെ കഷ് അവടെ എന്തുവാ പറയ്ന്നേ കേരാ
അക്ക് ആ വല്ല്യായ മീന്കള് ചൂരാ അങ്ങനെയാണോ ഉദ്ദേശിക്ക്ന്നേ ചൂരാ ആാ
അത് അതൊക്കെ കാട്ടി രുചിയല്ലേ ഈ കുഞ്ഞ് മീന്കക്ക്
അതെ അതെ
ഉം ഇവടെ വാങ്ങിക്കാറോണ്ട് ഇന്ന് മീൻകാര് വന്നില്ലേ അപ്പം ഇന്ന് മീനില്ല ഇനി വൈ ഇട്ട് വായ്ക്കണം മീൻ മീനല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാ കഴിക്കൻ
ആാ ഇവടെ പിന്നെ കറണ്ട് ഇല്ലാര്ന്നു കൊറേ നേരായിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് കൊറേ നേരം ഇരിക്ക്യാലൾവാര്ന്ന് അമ്മ പിന്നെ അങ്ങനെ ഇപ്പഴാണത് ചെയ്യ്ന്നാത് കറി വച്ചു വെക്കുന്നത്
ആാ ആാ നല്ല അവടെ തേങ്ങ അരച്ചാല്ലേ കൂട്ല്ലും കറി
ആ കൂടുതലും തേങ്ങ അരച്ചൊക്കെ തന്നെയാ വെക്ക്യാറ്
ആാ ഇവടെ ആാ ഇവടെ എരിവ് കറിയാ എല്ലാർക്കും തേങ്ങ അരച്ചൊക്കെ വല്ലാ വല്ല്യായ ഫംഷനാക്കെ വെരുവാല്ലോ വീട്കളില് എന്തേലും പരിപാടിയോ അങ്ങനെ വരുമ്പോം മാത്രം ആണ് ഇവടെ ഇങ്ങനെ അരച്ച് കറി വെക്ക്യാ അല്ലാതെ മൊത്തം മൊളകാ ഞങ്ങടെ സൈഡില്ലേ മൊളക് മീൻകറിയാണ് ഫേമസ് ഉം പിന്നെ അവടെ എന്താ സ്പെഷ്യല് വേറെ
പ്രത്യേകിച്ച് സ്പെഷ്യല് എട്ത്ത് പറയാൻ മാത്രം ഒന്നും ഇല്ലാ
അല്ല ബിരിയാണി, മന്തി
അങ്ങനൊന്നും ഇല്ലടാ ഇവടെ അങ്ങനൊ ഒന്നു ഇല്ലാ ഡിഷിലിന്ന് പറയാനായിട്ട് പൊറത്തെയാണോ പൊറത്താണോ ഓ അങ്ങനെ അങ്ങനെ ചോദിച്ചാ കൂടുതലും മന്തിയൊക്കെ തന്നെയാ
ആ പക്ഷെ അതൊത്ത് ഹെൽത്തിയല്ലല്ലോ പക്ഷെ എന്നാലും എന്നാ ടേസ്റ്റാ ഉം ഹെൽത്തിനെക്കാട്ടി കൂടുതലിപ്പ ടേസ്റ്റ ഉം
എന്താടാ
ഹെൽത്തിനെക്കാട്ടി കൂടുതല് നമ്മള് ടേസ്റ്റല്ലേ നോക്കുന്നേ
അതെ അതെ അതെ
ഉം ഉം പറഞ്ഞോടാ എന്താ പറയാൻ വന്നേ
അല്ല വേറെന്തോ പറയ വന്ന് ഇവിടമ്മ എന്തോ ഇര്ത് ചോയിക്കുന്നത് അത് പറയാൻ വന്നതാ
ആ ആ ആഹ് പിന്നെ എന്താണ് വേറെന്താ പരിപാടി
പ്രത്യേകിച്ചൊന്നുല്ല ഇങ്ങനെ ഇരിക്കുന്നു ആ വീടൊക്കെ ഇനിയൊന്ന് കൊറച്ച് നല്ല പോലെയൊന്ന് വൃത്തിയാക്കാനുണ്ട് റൂമൊക്കെ ആ അങ്ങനെ കൊറെയൊക്കെ ചെയ്യാനുണ്ട് കുറച്ച് ജോലികള് എന്താണ്
ണ്ടോ
മക്കൾ മീൻസ് പൊറത്താണോ അതോ വീട്ടിലാണോ
വീട്ടിനകത്ത് അല്ല കുഞ്ഞുങ്ങളുല ആ അപ്പപ്പിന്നെ എത്ര വൃത്തിയാക്കിയാലും വൃ ത്തിയാവില്ലല്ലോ ആ അവർ ആ അവർടെ കളിപ്പാട്ടം തന്നെ ഇടുമ്പഴത്തേക്കും സ്ഥലം തെകയും നറയും
അപ്പൊ ഒരുപാടിനി വൃത്തിയാക്കൽ പരിപാടികൾ ഇനിയുണ്ട് കൊറച്ചുനേരം അങ്ങനെ റെസ് എടുത്തിട്ട് പയ്യെ ചെയ്യാം എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുവാ
ആഹ് എവിടെപ്പോയതായിരുന്നു ബാങ്കിലോ അതോ വേറെന്തെങ്കിലും
ഇല്ലില്ല പൊറത്ത് ഇതായിട്ട് ഒന്ന് രണ്ട് സാനങ്ങളൊക്കിങ്ങനെ മേടിക്കണവായിരുന്നു അതാ ഞാൻ പറഞ്ഞത് പോയിട്ടങ്ങെ മീന് വാങ്ങീട്ടൊക്കെ വന്നുന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതായിരുന്നു ഒന്ന് രണ്ടാവശ്യങ്ങളുണ്ടായിരുന്നു
ആ ആ ഇതിപ്പൊ വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല
ഭയങ്കര മഴ അതെ അതെ അതെ ഇവിടേം നല്ല മഴയൊക്കെയാട്ടോ
ആഹ് ഇവിടെ ഭയങ്കര മഴയാ സ്കൂള് തൊറന്നപ്പം മഴയൊന്നും ഇല്ലാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു രണ്ടുദിവസം പെയ്തില്ലല്ലോ മൂന്നാമത്തെ ദിവസം അതിനുംകൂടെ തൊടങ്ങി
മഴയെന്ന് പറയുമ്പം എപ്പഴ ത്തേം പോലെയല്ല ഇപ്പളെന്നെക്കെ പറയുമ്പൊ ഭയങ്കര ഇടിമിന്നലായിട്ടുള്ള മിന്നലൊക്കെ കണ്ടോ
ഓ അതെ ഇവിടൊക്കെ ഭയങ്കര കഴിഞ്ഞ മാസം ഇതുപോലെ ഭയങ്കര ഇത് ഇടിയൊക്കെ കൊറെയെടത്ത് ഏക്കു ഒക്കെ ചെയ്ത് ഇവിടല്ല ഞങ്ങളു ടെ ഈ ഒരു പ്രദേശത്താ അപ്പം ഏക്കു ഒക്കെ ചെയ്തെ നമുപ്പം പേടിയുണ്ട് ഇപ്പിടിയൊക്കെ വരുമ്പം ഭയങ്കര ആഹ് ബുദ്ധിമുട്ടാ ഈ ഓരോരോ വാർത്ത കേൾക്കുമ്പഴേ അതിലും ബുദ്ധിമുട്ട് ഇപ്പൊ കണ്ടില്ലേ ആ കുഞ്ഞിനെ കൊന്നത് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം അയ്യോ അവരുടൊക്കെ മനസ്സ് എന്ത് ഇതായിരിക്കും
അതെ
ആ ഒരു കുഞ്ഞു കുഞ്ഞിനോടങ്ങനെ ചെയ്യാനേ
സത്യം പറഞ്ഞാ ആ വാർത്തകേക്കുമ്പില്ലേ നമുക്ക് കുഞ്ഞുങ്ങളൊക്കൊള്ളത് കൊണ്ടൊരു വിഷമം കേൾക്കുമ്പൊ കാണുമ്പഴേ ഒരു സങ്കടം പോലെ
അതും അത് ആ കുഞ്ഞിനെന്തറിയാം അതിനെ എന്തിനാ തല്ലുന്നേന്ന്പോലും അതിനറിയത്തില്ല അതല്ലേ വന്നിട്ട് പോലും അതിനെ അത്രയും ഉപദ്രവിച്ച് അതിന്റെ കൈ ഒക്കെ ഓടി എന്നൊക്കെ പറയുമ്പോ മനസ്സേ
അതെ അതെ
അവരുടെ ആ മനസ്സ എന്തോ വിഷമായിട്ടാണ് അങ്ങനെ അങ്ങനെൊരു വി ചെയയ ചെയ്തത്
ആഹ
അല്ലെ പിന്നെ വേറരു യു പിയിൽ എന്തോ ഒരു കുഞ്ഞിനെ ഇതുപോലെ കൊന്നില്ലേ ആ എന്താ അമ്മേനെ പ്രേമിച്ചേനെ അമ്മയെ പ്രേമിക്കുന്നതിന് കുഞ്ഞഞ് തട
തടസ്സ അത അതെതെ എടാ ഇപ്പൊ ഒരുപാടുണ്ടല്ലോ വാർത്തകള്
അതന്നെ ഇന്ന് ഭാര്യെ കൊന്നുയോ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് പേടിയ ആകവാ എന്തൊക്കെയാെന്ന നമുക്ക് ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മുടെ അടുത്തുള്ള ആള് എന്താ ചെയ്യാൻ പോലും നമുക്ക് അറത്ത സിറ്റേഷന ഉ അങ്ങന പ്രശനണ്ട് നമ്മ കൂ ആ അതെ ഇപ്പൊ വേണ്ടേ ഒരു ക ചട്ട ച അും കൂട്ടുകാരും കൂടി ഇരുന്ന് ഈ ടിക്ടോക്ക് ഉണ്ടല്ലോ അതിന്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടായിീഈ ടിക്ടോക്ക് ചെയ്യുന്ന എന്തോ പറഞ്ഞനെഴ ണ്ട ആ ചേട്ടന്റെ കുത്തിക്കന്നു കൂട്ടുകാര് അപ്പ ആ അങ്ങനെരു
മീൻസ് ലഹരിയുടെയും ഉണ്ടല്ലോടാ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ
കൂട്ടുകാരും വീട്ടുകാരും എല്ലാം അങ്ങ് കൊലപാതകങ്ങളായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളള്ളത് കാലഘട്ടം ശരിയല്ല പണ്ടൊക്കെ കൂട്ടുകാരന്ന് പറഞ്ഞാ അങ്ങനെ അങ്ങനെയുള്ള കൂ കട്ടായിരുന്നല്ലോ ഒരിടക്ക് ഒരു കുുഴി ചാ നടക്കുന്ന കൂട്ട രൊക്കെ ഉണ്ട് പക്ഷെ എല്ലാരും ഒന്നും അങ്ങനല്ല നിസ്സാര കാര്യത്തിനാണ് എന്തേലുമ ഒക്കെ എടുത്ത് അടിക്കോ വല്ലോ ചെയ്ത് ചത്തുപോവും അവരപ്പ ചിന്തിക്കത്തില്ല പക്ഷെങ്ക നമ്മള് ആ ഒരു കുടുംബം അല്ല ായത് ഇ അവൻ ഗൾഫിൽ എന്തോ പോയതാണ് വീട് നോക്കാനായിരിക്കുമല്ലോ പുള്ളി കഷ വിട്ട് പോയത്
അതെ
അപ്പം അങ്ങനൊരു കുഴപ്പംണ്ട് ന്യൂസ് കാണുമ്പോ പേടിയായിട്ട് പാടില്ല
ഹഹ ഹ ഹ
ഹം അങ്ങനെ അവിടെ ർ ന്യൂസൊക്കെ വെക്കാറുണ്ടോ
ആ നമ്മള് വെക്കും ടിവിൽ എപ്പഴും വെക്കാറൊക്കെ ഉണ്ടത്
ഉം അച്ഛനും അമ്മയ ഉള്ളതത് കൊണ്ട് കാണുവല്ലേ
അതെ അതെ അതെ
ഹസ്ബൻഡന്റെ വീട്ടിലാണോ നിൽക്കുന്നേ
അല്ലാട ഞാൻ ഇപ്പ എൻറെ വീട്ടിലാടാ
ആ
എല്ല നിക്കുന്ന
ആഹ
അതെ അതെ ഞാൻ ഇവിടെ ജോലിക്ക് പോുന്നേ ഇവിടെ അതുകൊണ്ട് ഞാന ഇവിടെ ഞാന ഇവിടെ നിക്കുന്ന ഇല്ല ഇനി എനിക്ക് എട്ടാം തീയതി കഴിഞ്ഞിട്ടൊക്കെ പയ്യ അങ്ങനെ പോയാൽ മതി കൂടെന്ന് വിളിക്കുമ്പോ അങ്ങനെ അതെ അതെ
ഹാ ഹാ ആ ഞാനും എം എ ബി എഡ് കഴിഞ്ഞതാ കഴിഞ്ഞതേ ഉള്ളു ആഹ പഠത്തം കഴിഞ്ഞേ ഉള്ളൂ പിന്നെ ഒരു ഒരു വർഷം ആവുന്നു കേറിയില്ലെങ്ങും
ഓക്കെ ഓക്കേ ഓേ
ഉം
എടാ പിന്നെ അവിടെ കറണ്ടൊക്കെ പോന്നൊണ്ടോ വീട്ട്
ഇയ്യോ ഇവിടെ ദേണ്ടെ പറഞ്ഞോണ്ടിര്ന്നപ്പ ഇവടെ കരണ്ട് ഇല്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാ കരണ്ടില്ലാത്തോണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ മൂടിയ കാലാവസ്ഥ ത്തയും കൂടാ അതുകൊണ്ട് വെട്ടവും കിട്ടുന്നില്ല വെളിച്ചവില്ല പെരക്കാത്ത് ഇരുട്ട് പോലെ ഇരിക്
മഴ കാര്ണം സത്യം പർഞ്ഞ
ആ അതെ എടക്കേ കഴിഞ്ഞൂസം ഞാനിങ്ങ ങ്ങനെ ഏ ഈ യൂട്യൂബി കേറിക്കൊണ്ടിരിക്കുവാ അപ്പൊ പെട്ടന്ന് ഫോണ് നിന്ന് അപ്പം ഇത് അനങ്ങുന്നില്ല അപ്പൊ ഞാൻ ഓർത്തിതെന്തോ പറ്റ്യേതാ നമ്മള് ഫോൺനെ അല്ലേ പെട്ടെന്ന് കുറ്റം പറെന്നേ നമ്മൾ പെട്ടെന്ന് ഓർക്കത്തില്ലേ ഫോൺ എന്തേലും പറ്റിയതാന്ന് റേഞ്ച് പെട്ടെന്ന് ആലോയിക്കുന്നില്ല ഞാന് ഫ്ലൈറ്റ് മൂഡ് ഓൺ ആക്കുന്നു ചോഫെയ്യുന്നു ഇത് അനങ്ങുന്നില്ല പിന്നെ കൊറച് നേരം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോ നെറ്റിന്റെ അവിടെ കാണിക്കുന്നില്ല അതുകൊണ്ടാണത് വരാഞ്ഞത് ഉം അങ്ങനെ ഇപ്പൊ നമ്മളീ നോക്കിക്കോണ്ടിരിക്കുമ്പഴേ പിന്നെ ഈ മഴയ മഴ പറഞ്ഞ മഴേടെ കാര്യം പറഞ്ഞ വല്യ കോമഡിയ നമ്മള് തുണി അലക്കുവാ ഇപ്പ ദാണ്ടേ ഇച്ചിരിതോർന്നു രാവിലെ ഭയ ഭയ്ങ്കര മഴയാര്ന്നെ നമ്മളിപ്പൊ തുണി അങ്ങോട്ട് അലക്കി വിരി കാങ്കിലുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ വരും എവിടുന്ന് വരുന്നാന്നറിയത്തില്ല ആ അന്നാരം തന്നെ പെയ്യും മഴയാണേലും വന്നുവന്ന് പ്രതികാരം തീർക്കുവാ
അ പക്ഷേ ജൂൺ ഒന്നൊക്കെയായ്ട്ടും സത്യം പറഞ്ഞ മഴ പേയ്യണാർന്നു പക്ഷെ എന്തോ എനിക്കറിയത്തില്ല ഇവിടെയന്നുംഅത്ര ഇല്ലായിരുന്നു
അയ്യ അതാ ഞാൻ പർഞ്ഞേ സ്കൂള് തൊർക്കുമ്പ ഉം സാധാരണ അടിപ്പി മഴ പെയ്യേണ്ടതല്ലേ പക്ഷേങ്കില് ജൂണൊന്നും പെയ്തില്ല രണ്ടാതീം പെയ്തില്ല അപ്പം ഞാൻ ഓർത്ത് മഴയില്ലായിരിക്കീ വട്ടോ ത് അപ്പൊ ദേണ്ടേ മൂന്നാന്തീ തോട്ട് അങ്ങോട്ട് തൊടങ്ങി
പണ്ടത്തേക്കെ വെച്ച് നോക്കുമ്പ സത്യം പർഞ്ഞ മഴകളൊക്കെപ്പ ഭയ്ങ്കര കൊറവാണ് പണ്ടത്തേക്ക് വെച്ചു നോക്ക നമ്മളന്ന് പറയുമ്പോ ഒന്നാം തീയതി സ്കൂളിൽ പോവാൻ നിക്കുമ്പം മൊത്തത്തിൽ ഇങ്ങനെ വെള്ളൊക്കെ ഇങ്ങനെ കെട്ടി കിടക്കും മഴ പെയ്ത് മഴ പെയ്ത് മ്മള് കൊടപിടിച്ചിട്ടാ പൊന്നേ ആ ഒരു ദിവസം ഫസ്സ്റ്റിത്തൂസം
പക്ഷെ ഇപ്പോഴത്തെ പിള്ളാര് കുറച്ചുകൂടെ ഭയങ്കര ഇതായതുകൊണ്ടേ കോട്ടും ഒക്കെയുണ്ട് ആ നമ്മളൊക്കെ കൊടയും പിടിച്ച് ചെലര് അമ്മാരൊക്കെ പറേന്നയ കേട്ടാ വാഴയിലെ ഒക്കെ വെട്ടിക്കൊണ്ടാ പോയേന്ന് ഉം എടാ ഞാൻ ഇപ്പ അങ്ങോട്ട് വിളി
ഓക്കേ ഓക്കേ ഓക്കെ ഓക്കേ